കേൾക്കുന്നില്ലേ
ആഹ് ഇണ്ട്ണ്ട് എന്ത പരിപാടി
എന്ത് ഇങ്ങനെ ചോറ് ചോറൊക്കെ കയിച്ചിങ്ങനെ ഇരിക്കണ് നല്ലമയല്ലേ പുറത്തിക്കറങ്ങറ്റാത്തവസ്ഥ ഓഹ് ഇപ്പകയിച്ചിട്ടുള്ളൂ
ഉം രണ്ടരേരെക്കെ കാത്തുക്കും
ഓ ഇന്ന് കൊറച്ച് നേരം വെയ്യതാണ് ഒര്സ്ഥലം വരെ പോയിന്ന് അപ്പൊ പോയി വന്നിട്ട് കയിക്കാൻ നേരവെയകി
ഉം
ഉം
ന്നിട്ട് എന്തൊക്കെയാ സുഖം തന്നെ
ഓ സുഖതന്നേ സുഖതന്നെ സുഖതന്നെ മെത്തത്തില് ഇപ വസ്ത്രധാരണല്ലേ നമ്മളെ മൊത്തത്തിത്തില് കേരളത്തിൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്
അതെ സധരണം ഇപ്പ കേരളത്തിന്റെതായ സാധാരണ ഒന്നുകാണാൻല്ല കേരളത്തില് വെസ്റ്റണ്ടിലേക്ക് കുറ്മാറി പോയില്ലേ
ആ സത്യപറഞ്ഞാ ഈ ഒരു പണ്ടെല്ലാം ഇവിടെ ഒരു മുണ്ടു ഷർട്ടടുത്തറഞ്ഞയാഞ്ഞാഒരു ഒരു സംസ്കാരംപ്പോ ആകെ മാറിപ്പോയിട്ട് മൊത്തത്തിലരു യൂറോപ്യൻ കൾച്ചർ ആയിക്ക്ണ് ഇവിടെ നമസ്കരായ്ക്കണ
അതെ പാശ്ചാത്യവൽക്കരണം സംഭച്ചു
അതെ ദിവസ കാരനെന്താച്ചാൽ എല്ലാ ബ്രാൻഡുകളും ഇപ്പോനോക്കുന്ന അത്തരത്തിലുള്ള റസങ്ങളിലരിക്കും ആരിപ്പോരു ഒരു തുണി അതേമായിരി കുപ്പായങ്ങനെ ഒരു വെറൈറ്റി ഒരു വ്യത്യസ്ത രീതിയിൽ എറക്കാൻ തന്നെ നോക്കുന്നത്
ഉം അനക്കെ അത്ര മേത്ത്ണ്ടാവാനുള്ളള്ളേ ഇപ്പ മേത്ത് ഉണ്ടനപ്പ പെർത്ത് ചടിക്കാൻറ്റോ അങ്ങനത്തെപ്പെട്ടതല്ലേ
അതെ അതെ തീർച്ചയായും ഒരു മൊത്തത്തില് ജനങ്ങളെല്ലാം വസ്ത്രധാരണ രീതിയില കുറ്റു നോക്കുന്ന സമയണല്ലേ
ഉംഹ്
അതെ ഒരുദിസ ഒരു കല്യാണവന്നാല് എല്ലാ എന്തെങ്കിലൊരു എന്തെങ്കിലൊരു പെരുന്നാ ആ ആഘോഷങ്ങള് വരാന്നണ്ടെങ്കിൽ എല്ലാവരും ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് ത്ര എങ്ങനെ വസ് വസ്ത്രധാരണ എങ്ങനെ മറ്റുള്ളവരലേക്ക് ആകർഷിക്കുന്ന രീതിയിലാക്ക ആകർഷിക്കുന്ന രീതിയിലാ
ഉം ബാക്കിയുള്ളവരെ കാണിക്കാൻ വാണ്ടി ഡ്രസ്സിടുന്നവരെ
അതെയതെ തീർച്ചയായും സ്വന്തം സത്യ സത്യം സ്വന്തത്തില് എങ്ങനെ നടക്കുന്നതല്ല മറ്റുള്ളവരെ എങ്ങനെ നോക്കി കാണു എന്നുള്ളതാണ് ഇപ്പ അത് യുവാക്കളുടെ ഒരു ഒരു മൈൻ്റ് എന്ന് പറഞ്ഞാ
ഉം
ഉംഹ്
അഹ്ണ്ടെന്നെയാണല്ലോ കേരളത്തില ഒരു നല്ലനിൽക്ക് വിശി വിഷ്യ ആയിക്കൊണ്ടിരുന്നത് ഇപ്പ ബാക്കിയുള്ള ആളുകള് എന്ത് ധരിക്കുന്നു ആരെ എങ്ങനെ ധരിക്കുന്നു എന്തിനത് ധരിച്ചു എന്നുള്ളൊരി വിമർശനങ്ങളും അതുപോൽതന്നെ അഭിനയനൊരു ശദ ശ്രദ്ധ ശ്രദ്ധാ കേന്ദ്രമാക്കി ചർച്ചകൾ നടത്തുമ്പോഴാണല്ലോ ഇതിൻ്റെതൊരു വിഷയ വെരി
ഓഹ് തീർച്ചയായും തീർച്ചയായും പിന്നെ ഇത്തരത്തിലൊരു നമ്മള് തുണിയും അതേമായിരി പണ്ട് പെണ്ണുങ്ങൾക്കെ എടുത്തരുന്ന സാരി ഇത് മ്മളെ പട്ടുസാരി അതോൽത്തെ പോൽത്തെ ഇപ്പളും ഒരു നെലവില് പ്രചാരണത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഷോപ്പ് എനിക്കറിയിന്നെച്ചാല് എഹ് എ ആർ ആനുംസ്ന്നറിഞ്ഞിട്ട്ഒരു സംഭവുണ്ടല്ലേ
ആഹ് ആഹ് ഹെൻ്റും
അതെ ആഹ് അതെ അത്ര എന്താ വെച്ചല് ഒരു നമ്മളുടെ പരമ്പരാഗത രീതിയിലുള്ള സാരികൾ അതേമാതിരി മുന്നും ഷർട്ടും ഓരോ വ്യത്യസ്ത തരങ്ങളിൽ ഇറക്കിയിട്ട് ആളുകൾക്ക് ആകർഷിക്കുന്ന രീതിയിലാണ് പോലെ കച്ചവടങ്ങളും പിമാര മാർക്കറ്റിങ്ങും എല്ലോരും ചെയ്യുന്നതില്ലേ
ആഹ് ആഹ്
അത
ത് സാരി എന്നൊക്കെ പറഞ്ഞപ്പ വറും ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ പണ്ടത്തെ പരമ്പരാഗതമായ വസ്ത്രം ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ഇപ്പ മോഡേണൈസ് ചെയ്തിട്ട് എന്താണ് വേറെ രീതില് ആക്കിയാല് വേറെ രീതിയിൽ ഉപയോഗിക്കടങ്ങ
അതെതെ
അതായത് ഇപ്പോ കാണിക്കാനുള്ള ശരീരം കാണിക്കാനുള്ളത് വലിയൊരു ഇതായിട്ടാണ് സാരിയാകുന്നത് അ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് പൊതുവേ
തീർച്ചയായും പരമ്പരാഗത വ്രതും അതിനും അതും അതുമായി തന്നെ മോഡേൺ മോഡേൺ ഒരുഴുതിംകൂടി മിക്സ് ചെയ്തിട്ടുള്ള തണുപ്പത്തെ നിലവിലൊരു കോസ്റ്റ്യൂം പലയിടത്തും കണ്ടു പോരുന്നത്
വേദനാജനകമാണ് ഇപ്പ ആണുങ്ങളാരും നമ്മള് സാരി ഇടുന്നവലുംണ്ട് എപ്പോഴും മര്യാദക്ക്സാ രിഇടുന്നവരൊക്കെ ഒരുപാട് പേരുണ്ട് ടീച്ചർമാരായാലും ചിലൊക്കെ ഏ ടെക്സ്റ്റൈൽസിൽ വസ്ത്രാലയങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരായി എന്നാലു സ അങ്ങനത്തെ ആൾക്കാരുമുണ്ട് അത് വേറെ വിഷയം പിന്നെ എന്താച്ചാ ഉ പുതുതലമുറയില് വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് നമ്മളട ഒരു പരമ്പരാഗതമായ വസ്ത്രങ്ങളോട് താല്പര്യ പ്പോൊ പണ്ടത്തെ വേണന്താ ആ പണ്ടത്തെ ആ ഒരി സ്ഥലത്തിന്റെ ഒരു ആംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെില് ചെറിയ കുട്ടികളൊക്കെഉടുപ്പും അല്ലെങ്കിൽ മിഡി മേലെ ഒരു ഡോപ്പു അങ്ങനെ ഒക്കെല്ലെ നടക്ക ഇന്നത്തെ കുട്ടികൾഅതൊന്നും ഇല്ലല്ലോ
ചേച്ചി നമുക്ക്
അതെലങ്കിൽ അങ്ങനെ ഒക്കെ
പിന്ന അതെ തീർച്ചയായും പിന്നെ നമ്മളിപ്പോൊ കല്യാണങ്ങളൊക്കെ എടുത്ത് നോക്ക പണ്ട് ഒരു ബ്രൈഡെങ്കിലും എന്ത എടുത്തിന്നോ എവിടെങ്കിലും ഒരു സാരി എടുക്കുന്ന ഒരു പ്രവണത നമ്മൾ നാട്ടിലേക്ക ഉണ്ടായിരരുന്നു പക്ഷെ ഇപ്പോഴും ഒരു അതിൻന്റെ ഒരു ഒരു അൻപത് ശതമാനം ആ ഒരു പ്രവണത പറഞ്ഞഞ് മൊത്തം ഒരു ഉടുപ്പ് അങ്ങനത്തെ സംഭവങ്ങളിലേക്ക്
ഉ വേറെ എന്തൊക്കോ ടൈപ്പ് വെസ്റ്റേൺ ഡ്രസാണ് പഠപ്പിച്ചോണ്ടരിക്കുന്നത്
അതെ അതെ തീർച്ചയായും ഞാൻ എന്താ വെച്ചാല് നമ്മള് എന്താണ്വെച്ചാലും ബാക്കിയുള്ളവര് ഇപ്പൾ നോക്കി കാണുന്നത് വസ്ത്രധാരണ ആണല്ലോ അപ്പോൾ അത് എത്രത്തോളം ഇഷാറാക്കാൻ പറ്റും അത്രത്തോളം ഒരു മോഡേൺ ലുക്ക് കൊടുത്തിട്ടും അത്രത്തോളം ഉഷാറാക്കുന്ന രീതിയാണ് നമ്മൾ നാട്ടിലേക്ക് ഇപ്പോൾ കാണുന്നത്
അ ഉ
ഉം
ഇപ്പൊ ലാസ്റ്റ് ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് പാത്തുപറഞ്ഞിട്ട് ഹലോ ഓൽബീർ ഓള കല്യാണ ആർച്ചന്റെ കല്യാണത്തിന് ആർസൻ്റെ കല്യാണത്തിന് ഇതെ പോലെ സാരിക്കെ എടുത്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് വെല് ഹലോ അതില് ആഘോഷങ്ങളും കാര്യങ്ങളും നോക്കുമ്പോൾ രീതിൽന്നൊക്കെ വിട്ടുപോയിക്കണേ വസ്ത്ര ധാരണം ചെയ അതേ സംഭ ഉണ്ടാക്ക്പര
ആ അതെ അപ്പൊ എത്രത്തോളം നമ്മള് ആ ഒരു ഇതില് വസ്ത്രത്തി എത്രത്തോളം നമ്മള് കംഫോർട്ട് ആയിരിക്കുന്നതല്ല അപ്പ അതിലും കുറച്ച് പുറത്തുള്ള ആൾക്കാർക്ക് എത്ര കാണാൻ രസംണ്ടാവും അതാണ് ഇപ്പൾ അധിക ആൾക്കാർ
അതെ അതെ അതെ
ഉം
പിന്നെ പ്പെന്തേച്ചാ ഈ പട്ടുസാരി പട്ടെടുപ്പ് എന്നൊക്കെ പറഞ്ഞാല് അതൊക്കെ പോയി ഫൻഷനുകൾക്ക് മാത്രം അതിപ്പോരു ഒരു മനുഷ്യ ആണുങ്ങളൊക്കെ ഇപ്പൊ നല്ലൊരു ഏ മുണ്ട എടുത്ക്കാണ്ട് അല്ലെങ്കിൽ അങ്ങനെക്ക കേരളത്തിന്റെ തനീ രീതിൽ കാണെങ്കിൽ ഓണം വരണം ഓണത്തിനുള്ളൂ അങ്ങനെ കാണന അല്ലെങ്കിൽ പിന്നെ സാധാണ ഒരു കളി തുണിയോ വെള്ള മുണ്ടോ ടുത്തുനടക്കണേ ഏഹ് പ്രായത്തിന്നും ആഗ്രഹം ഇണ്ടാവുന്നല്ലാതെ
ആഹ് ആഹ്
ഇയാളുകളും യുവജനങ്ങളും ഞമ്മള് ഡ്രസ്സ് എല്ലാരും പാന്റും ഷർട്ട് ഇട്ട് ഇവൻ ന പ്പളും ഞാന അങ്ങത്തന്നേണ് വേറെ വിഷയം കൊറവാണോ ഉപയോഗിക്കല്
മൊത്തത്തില് ഇപ്പോ കേരളത്തിലൊര് യൂറോപ്യൻ സംസ്കാരാണ് ഇപ്പോ നടന്നോണ്ടിരിക്കിന്നത് എവടെ നോക്കിയാലും ഫാന്റും ഷർട്ടും മാത്രം ഇടുന്നൊരു യുവതലമു യു യുവതലമുറയാണ് അമ്മള് കണ്ടോണ്ടിരിക്കിന്നെ അത്പോലെ തന്നെ സാരി സാരി ഉടുക്കാൻ പോലും അറിയാത്ത ഇപ്പോ ഒരുപാട് യുവതികളെയും പിന്നെ വല്ലപ്പോഴും
അതെയതെ സാരി ഇട്ക്കാന് എല്ലാർക്കും അറിഞ്ഞോളന്നില്ലാ അത് ഒര്
ഇല്ല അത് കല്യാണം വരുമ്പോളും പലരേയും വിളിച്ചിട്ട് സാരി ഇടിപ്പിക്കുന്നൊരു പ്രവണതയെ മ്മളെ നാട്ടില് സ്ഥിരമായി കണ്ടിരുന്നുണ്ടല്ലേ
അറിയാ ഇത് ആഹ് അമ്മളെ ഇത് കയ്യിന്ന് പോകുന്നു എന്നുള്ളതിന് തെളിവാണ്
അതെ അതെ അത്രത്തോളം ഇണ്ടായിരുന്നു ഉം അത്രത്തോളം അപ്രമായിത്തണ്ടേനി ഈ സാരി പോലത്തെ വസ്ത്രളെല്ലാം ഞമ്മളെ നാട്ടിന്ന് ഇട്ത്ത് പോയി പറിയ്മ്പത്തന്നെ ഞമ്മക്ക് വളരെ അധികം എന്താണ് സങ്കടാണ് കാരണെന്താച്ചാല് ആ ഒരു പാരമ്പര്യം പാരമ്പര്യം നഷ്ടപ്പെട്ടു പോകുന്നു ഉള്ളത് ഒരു ഖേദം
ഉം ശരിയാണ് ശരിയാണ്
ഉം
പിന്നെ ഇപ്പെന്താച്ചാ വെസ്റ്റേൺ ഡ്രസ്സ്കള് മാത്രൊന്നല്ല കൊറേ ആളുകള് ഇപ്പോ പലേ ടൈപ്പ് ശ്രീലങ്കന് ഇന്തോനേഷ്യൻ അങ്ങനൊക്കെ ട്രൈയ്യെയ്യലൊടങ്ങി
അതെ തീർച്ചയായും തീർച്ചയായും അങ്ങനെ ഒരുപാ
മ്മളെ പാരമ്പര്യങ്ങളോട് ബന്ധള്ളെ ഒരുപാട് വസ്ത്രങ്ങള്ണ്ട് അതു വല്ല ചുരിദാറും ഇതൊക്കെ കണ്ടില്ലേ പാകി പുതിയ വെര്ന സാനങ്ങള് അത് അന്നത്തെ കാലത്തഹ് ഉപയിച്ചിരുന്ന ഡ്രസ്സുകളുടെ ഒരു സാമ്യതയുള്ള നല്ല ഡ്രസ്സുകളാണ്
ആഹ് അതെ അതെ ഇതാർഞ്ഞേ ഒരു സാരിയുള്ളത് ഞമ്മള് പൊറത്ത് പോയി രാജ്യങ്ങൾ ഇട്ക്ക്മ്പോളാ ഇതിനൊരു റ്റ് പോകുന്നൊരു സംഭവാണ് ഈ സാരി ഇട്ത്താണ്ട്
ഉം അത് വെറൈറ്റി ആയിരിക്കുല്ലേ വേറൊരു രാജ്യത്ത് പോയാ
ഉം അപ്പയേ അത്രത്തോളം ഒരു ഇൻ ഇൻഫ്ലുവൻസിൻ്റെക്കെ സാനം ഞമ്മള്ത് നാട്ടി നിന്നും മാത്രം അത് എന്താണ് ഇട്ത്തു പോകുന്ന സ സങ്കടം
ഉ സാരിന്നൊക്കെ പറ്ഞ്ഞാ പിന്നെ കേരള ത്തിന് മാത്രല്ല ഇന്ത്യയിലൊട്ടാക്കേള്ള ഒരു സംഭവാണ് ഇപ്പൊ അമ്മള് നിലവില് ഇപ്പത്തെ ഒരു സാഹചര്യങ്ങള്ല് നോർത്ത് ഭാഗങ്ങള്ക്ക് വന്നാ നമുക്ക് കാണാൻ കഴിയും ഇവടെക്കെ ഒരു പ പയിനഞ്ച് കൊല്ല മുമ്പ്ള്ളെ കേരളം എങ്ങനാണോ അങ്ങനെ എല്ലാന്താ ഇത് പേ രണ്ടായിരത്തി ഇത്പ്പോ ഏഹ് രണ്ടായിരത്തി ഏഹ് പയിനഞ്ച് പയിനാറ് കാലഘട്ടത്തിലുള്ളൊര് പെരുന്നാളാ ആലോയിച്ചോക്കാ ഞമ്മളൊക്കെ ഇപ്പന്തേക്കാരം ഇവര് സ്കിൻ ഫിറ്റ് പാന്റും ഇപ്പ ഞമ്മളെ ഏട്ടന്മാരെ ഇത്പ്പോ ആകാലത്ത് ഫുൾകൈള്ള സ്കിൻഫിറ്റ് പേന്റും ഏതിലക്കെ ഒരു കളർ ഷർട്ടും അതൊകേക്കാരം ഇവിടെപ്പ അത്
അതെ ഇപ്പ ഇപ്പോഴത്ത അതീന്ന് മാറിയിട്ട് മൊത്തം ഒരു ബാഗി മൊത്തത്തില് പണ്ടത്തെ കാലത്ത് ഇപ്പൊ അയ്നും പണ്ട് കാലത്തുണ്ടാരുന്നൊരു ഇത്തരത്തിലൊക്കാണ് വസ്ത്രധാരണം പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ലൂസ്ള്ള പാന്റ് ഇടാ അതേമാതിരി ഒര് ചേർത്തൊള്ള കുപ്പായോക്കിട്ടിട്ട് നല്ല രീതിയിലുള്ളൊരു ഒരു മാറ്റോണിപ്പ നമ്മളെ പ്രശ് സാധാരണ രീതിയില് നിത്യേനെ വന്നാേണ്ടിരിക്കുന്നല്ലേ
ആഹ് അയ്ന്റെ ഇടക്കൊന്ന് കീറിയതൊക്കെ ഒന്ന് പോയല്ലോ സ്ക്രാച്ച് ഒക്കെ കൊർച്ചു കീറിയത് അതൊന്നും ഒരിക്കലും ഒരു കേരളത്തിന്റെ പ്രാചീനതയോടെ അല്ലെങ്കി പരമ്പരാഗത യൂടെയൊ ആരും എന്ത് യോജിച്ച് നിക്കാൻ പറ്റാത്തൊരു കാര്യാണ് ഇങ്ങനെ കീറീട്ട് അവിടെവിടിം കാണെ പാന്റ് ഇടാനള്ളതാണ്
അ തീർച്ചയും കാരണംന്താച്ചാൽഈ മൊത്തത്തിൽ കേരളത്തിന്റെരു വസ്ത്രധാരണ എടുത് നോക്കുമ്പോ എല്ലാരും ഉറ്റ് നോക്കുന്ന സംഭവാണ് കാരണം കേരത്തിൽ എന്ത് ആഘോഷങ്ങൾ നടക്കുമ്പോ ഇപ്പൊ ഇവിടെ ഒരു കല്യാണം നട് നിക്കണം എന്നുണ്ടങ്കിൽ അവിടെത്തെ വസ്ത്രധാരണ ഇങ്ങനേയ്നി അവിടുത്തെ ആഹ് പെണ്ണ് എന്ത് ദരിച്ചരിക്കുന്നു ആണ് ആട്ത്തെ പുതിയാ പുതിയണ്ണ് പുതിയാപ്ല എന്ത് ദരിച്ചിരിക്കുന്നു ക്കെ ഒരു റ്റു നോക്കുന്ന ഒരു സമയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മോണിയ സോഷ്യ സോഷ്യൽ മീഡിയ പോലത്തെ പ്ലാറ്റ്ഫോമുകൾ എല്ലാം ഒത്തിരി ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു കാലം ല്ലേ
ഉം എല്ലാവരും കാണും പിന്നപ്പം എന്താച്ചാല് ഒരു കല്യാണത്തിനൊക്കെ ആവുമ്പോ പെണ്ണിനും ചെക്കനും ആഗ്രഹം ഇണ്ടാവൂലെ കൊർച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളെ കല്യാണ ഫോട്ടോ എടുത്ത് നോക്കുന്ന സമയത്ത് നല്ല രസത്തില് കാണണം ഒന്ന് ഇത് കറക്ടായി ട്ട്ണന്നെ അതുകൊണ്ട് പിന്നെ ഓല് അന്നത്തെ ഏറ്റവും മുന്ത്യ ട്രന്റാേക്കി നോക്കീട്ടെള്ളൂ ഇടാ
ആഹ് അതേപോൽത്തന്നെ മൊത്തത്തില് അല്ല നമ്മളെ കേരളത്തില് ഒരു പിന്നെ ഒരു വസ്ത്രധാരണ രീതിയിലൊരു ഒരു ഒരു മുൻ മുന്നോക്കള്ള ഒരു രാ ജില്ലേണ് കാസർഗോഡ്ന്ന് പതിയ പൊതുവെ പറയപ്പെടാറ്
ഉം ഉം ഉം ഉം
ഉം പോലല്ലാ ഒര് ഒരു ഫങ്ഷൻസ് ഒക്കെ വരുമ്പോ പരിപാടികൾക്ക് വരുമ്പള് ഒര് നമ്മളെ മൊത്തത്തിൽ ഈ പതിമൂന്ന് പതിമൂന്ന് ജില്ലകളിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊരു ജില്ല ആ കാസർകോഡിൽ നമുക്ക്ന്തയും വസ്ത്രധാരണ ഒന്നുംകൂടി
കാസർകോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തില് ഇവടെ കൂടുതലും അറബിക് ടച്ച് വന്നൊരു ഏരിയാണ്
അതെ ശരിക്കും കാരണം അത് ഗൾഫ് രാജ്യങ്ങളുടെ അടുത്തിരിക്ക്ണോണ്ട്
ഉം കേരളത്തിലെ ഏഹ് മുസ്ലിം ജനത ഭരിക്കുന്ന ഒര് ദിവസാണ് പൂർണ്ണമായ ശരീരം മറയുന്നുന്നതായി ആണ് ഏകദേശൊക്കെ അപ്പ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അയിൽ വെറൈറ്റി കൊണ്ടരാ ഇതാത്രേ പർദ്ദ പോലത്തെ ഡ്രസൊക്കെ പർദേല് കളറ് അവിടെ ഇവിടേം ഈ അങ്ങനെ ക്കെ പർതാന്നോക്കൊ പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരിക ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് സാധനങ്ങളാ അയില് കളറ് വേറെ ടൈപ്പ് വവ്വാൽ പർദ്ദ അങ്ങനൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ കൊടുന്ന് ഒന്നും കൂടി ഉഷാറാകുവോലോ
അപഷെരി എന്നാൽ നമുകന്നാ വെക്കല്ലെ നമുക്ക് കുറച്ചേക്ക് കുറച്ച് പണി ഇണ്ട ചെയിതിട്ടൊക്കെ നമുക്ക് പിന്നെ വിളിക്കാം ഓക്കെ